ആഹ് ഹലോ എന്തൊക്കെയുണ്ട് ഇന്ന് ജോലി ഇല്ലായിരുന്നോ
ആഹ് ജോലിക്ക് പോയിട്ട് വന്നതേ ഉള്ളു
ആഹ് ഇന്ന് നേരത്തെ വന്നോ
ആ ഇന്ന് ഞങ്ങൾക്ക് ഡ്യൂട്ടി ടൈമ് ആണെങ്കിലും ഇന്നൊരു മറ്റേ ഓ ഇതുണ്ടല്ലോ വൃദ്ധസധനം അവിടെ സന്ദർശിച്ച് റിപ്പോർട്ട് കൊടുക്കുന്ന ഇതായിരുന്നു
ഓ അങ്ങനെ പോയോ
ആഹ് ഉച്ചവരെ ഉള്ളായിരുന്നു അപ്പൊ ബാക്കി ടൈം നമുക്ക് വർക്കിംഗ് നമ്മുടെ സാലറി ക്രെഡിറ്റ് ആകും ഓഫീസിന്റെ ആവശ്യത്തിന് വേണ്ടി പോയതല്ലേ അതുകൊണ്ട് വീട്ടിൽ വരാം
അന്നേരം ഇന്ന് പോകണ്ടായിരുന്നോ ഓഫീസില്
ഓഫീസിൽ പോയി അറ്റൻഡൻസ് രജിസ്റ്റർ ചെയ്തിട്ടാണ് അവിടെന്നാണ് പോയത് അവിടെന്ന് എല്ലാരൂടെ ചേർന്ന് ആഹ് ആ ഷെയർ ചെയ്ത് പോയി
ആഹ് അങ്ങനെ എങ്ങനെ ഉണ്ടായിരുന്നു
ഓ എന്തോന്ന അവിടെ എന്തോ കാണാനോ ഓരോ അമ്മൂമ്മമാരും അമ്മമാരും അനുഭവിച്ച് നടക്കുന്നത് കാണാം അതിൽ കൂടുതൽ എന്താ
കഷ്ടം
അതാ ഓരോരുത്തര് അന്ന് എ നാലും അഞ്ചും ആറും മക്കള് ഉള്ളവരാ ആണും ആണിന് ആണ് പെണ്ണിന് പെണ്ണ് എല്ലാം ഉണ്ട് പക്ഷെ നോക്കാനും വളത്താനും ആരും ഇല്ല
എന്തോ ചെയ്യാനാന്ന് പറ ഇങ്ങനെ കണ്ണിച്ചോര ഇല്ലാതെ കൊറേ മക്കള് എല്ലാ സമയത്ത് ആവതുള്ള സമയം മൊത്തം എന്റെ മകൻ നോക്കൂന്ന് പറഞ്ഞ് ഉള്ളതെല്ലാം ഇരുന്നങ്ങ് വെക്കും എന്നിട്ട് മോന് ഒരു കല്യാണം കഴിച്ച് വരുമ്പം കഴിച്ചു വരുന്ന പെണ്ണിന്റെ കയ്യിലും ഉണ്ട് ഫ മിക്ക എല്ലായിടും പാതിയാ വ വന്ന് കേറുന്ന പെണ്ണിന്റെ കയ്യിലും ഉണ്ട് ചില എടുത്ത് ഒര് അമ്പത് ശതമാനം വേറെ അമ്പത് ശതമാനം വീടുകളിൽ മക്കട അൽ തന്നെ ഉണ്ട്
അത് എന്തോ ചെയ്യാനാ ഒരെണ്ണം ശരി ഒരെണ്ണം ഇങ്ങനെ ആയിപ്പോയെന്ന് വെക്കാം ആഹ് ഒരമ്മയുടെ എല്ലാ മക്കളും ഇങ്ങനെ ആയി പോവാന്ന് വെച്ചാൽ നമ്മള് എന്തോ ചെയ്യാനാ ആര് നോക്കും അവരെ
അന്നേരം അവര് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ആ നിനക്ക് നോക്കാൻ വയ്യെങ്കിൽ ഞാനും നോക്കുന്നില്ല അങ്ങനെ എല്ലാരും പറഞ്ഞ് നി ആരുമില്ല നോക്കാൻ
എല്ലാ ഇവരൊന്നും കരുതുന്നില്ല ഇവർക്കും മക്കളുണ്ട് ഇവരും ജോലി ചെയ്ത് വളർത്തുന്നുന്നത് മക്ക മക്കളെ തന്നെ പക്ഷെ അവരും ഇത് കണ്ടല്ലേ വളരുന്നത് നാളെ ഞങ്ങൾക്ക് നോക്കാ വയ്യാന്ന് പറഞ്ഞ റഞ്ഞ് കഴിഞ്ഞാൽ അവരേം കൊണ്ടുവന്നിടാനുള്ള സ്ഥലങ്ങളാണിത് പക്ഷെ അവരെന്ന് അതിന്റെ ഒരു സങ്കടം കണ്ടപ്പം അത് കണ്ടപ്പഴേ നല്ല സങ്കടം തോന്നി
അതെ എല്ലാവരും ഇത എല്ലാവരും വിജാരിക്കുന്നേ പണം ഉണ്ടെങ്കി എല്ലാം നടക്കുന്നു പൈസ ഉണ്ടെങ്കി എന്നെ നോക്കാ പത്തു പേര് വരുന്ന് ചുമ്മാതാ
അതാ പൈസ ഇനി എത്ര ലക്ഷം രൂപ കയ്യിലുണ്ടെങ്കിലും എണീക്കാൻ വയ്യാത്തൊര വസ്ഥയായിക്കഴിഞ്ഞാ ആരും നമ്മളെ സഹായിക്കാനില്ലെങ്കിൽ പിന്നെ ആ പൈസ കൊണ്ട് എന്ത് ഉപയോഗം
അത പൈസക്ക് പൈസയും വേണം ആളിന് ആളും വേണം
ഉറപ്പായിട്ടും നമുക്ക് ഒരടുത്ത് നടന്നു പോയി വാങ്ങിക്കാൻ പ റ്റുന്ന ഒരു അവസ്ഥയാണെങ്കിൽ എത്ര പണം ഉണ്ടെങ്കിലും വേണമെങ്കിൽ നമുക്ക് ജീവിക്കാം എണീക്കാൻ വയ്യാതെ കിടക്കുന്നവരെന്തോ ചെയ്യാനാ ആ പണം എടുത്ത് വെച്ച് നോക്കിക്കൊണ്ടിരിക്കാ നല്ലാതെ ഒരു മനുഷ്യരും അവരെ നോക്കാൻ കാണത്തില്ല
അതാ ഓരോ അമ്മമാരുടെയും ദുഃഖംന്ന് രുത് അതന്ന് പറയുന്നത് അവരിപ്പോഴും വിചാരിച്ചിരിക്കുന്നത് അവരുടെ മ ക്കടെ കയ്യില കുഴപ്പമെങ്കിലും എന്റെ മോനല്ല വന്ന് കയറിയ പെണ്ണിൻ്റെ കയ്യിലാ കുഴപ്പംന്ന് അല്ലെങ്കിൽ വന്ന് കയറിയ മരുമോന്റെ കയ്യില എന്റെ മോക്ക് എന്നെ നോക്കാൻ നല്ല മനസ്സാന്നാ എല്ലാരും പറയുന്നത്
അതാ ഇപ്പം നമ്മള് പോയി ഞങ്ങള് കൊറെ പേര് സംസാരിച്ചു അവിടെള്ളവരോട് അപ്പോഴും മക്കളെ പറ്റി അവർ കുറ്റം ഒന്നും പറയുന്നില്ല ആ അവർക്ക് സമയമില്ലാഞ്ഞി ട്ടാ ജോലി തിരക്ക് കാരണമാ ഇങ്ങനെ അവര് നമ്മടെ മുമ്പിൽ അവരെ ന്യായീകരിച്ചൊണ്ടിരിക്കുക
ആഹ് അവരുടെ മനസ്സിൽ ചിലപ്പോ അവരങ്ങനെ ഇങ്ങനെ പക്ഷെ വേറൊരാൾ വരുമ്പോ എൻ്റെ മോൻ മക്കള് നല്ലയാന്നാ അവരിപ്പോഴും പറയുന്നെ
എന്തോ ചെയ്യാനാ നമുക്കൊന്നും കണ്ട് സങ്കടപ്പെടാനാല്ലാതെ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റ
ഇവർക്കൊക്കെ ആണെ ഇവർക്കൊക്കെണെങ്കിൽ ഇങ്ങനെ ഇതിപ്പോ എന്തായാലും കൊണ്ട് കൊടുത്ത് കൊണ്ട് അവിടെ ഇട്ടപ്പോ എന്തായാലും പൈസ കൊടുക്കേണ്ടി വന്ന്കാണും ഇവർക്കൊക്കെ അത്യാവശ്യം പൈസ ഉള്ളവരും ജോലി തിരക്കൊക്കെ ഉള്ളവരാ ഇങ്ങനെ കളയാതെ ഒരു വീടെടുത്ത് സ്വന്തം വീട്ടിലും അവര് ചിലപ്പോ അവര്ക്ക് ഒന്നും അറിയാൻ വയ്യാതെ എല്ലാ സാധിക്കും അവടെ വീട് നശിക്കും എന്നെങ്കിലും വെച്ച് ഒരു വേറൊരു ചെറിയ വീടോ അല്ലെങ്കിൽ ഒരു വാടക വീടോ എടുത്ത് ഒരു ഹോം നേഴ്സിനൊക്കെ നിർത്തി നോക്കി ത്തി കഴിഞ്ഞ് ഇവർക്ക് വല്ലപ്പോഴും ചെന്ന് കാണെങ്കിലും ചെയ്താ അത് തന്നെ അവർക്ക് സന്തോഷമല്ലേ
ഇതങ്ങനൊന്നുംല്ല അത് ബാധ്യതയല്ലേ എന്തായാലും ഒരു ആവശ്യം ആശുപത്രി കേസ് വന്നാൽ ഇവരെ വിളിക്കും ഇതാവുമ്പോ ഉത്തരവാദിത്തതോടെ ഒരു നോക്കും വേറെ ആൾക്കാരുണ്ടല്ലോ നോക്കാൻ ഏൽപ്പിച്ച് കൊടുക്കുവാ
ആന്ന് ഇല്ല ഇതെന്ന് പറയുന്നത് ഇതാകുമ്പോ അവർക്ക് പോയി കാണാനും പറ്റത്തില്ല എന്നും പഴിയുവാ നാട്ടുകാര് കണ്ടാൽ തന്നെ എന്തോ പറയും നാളെ കാലത്ത് ഇങ്ങാക്ക് ഒരു വ്യ ക്തിക്ക് ഇങ്ങനെ ഒരു ഇത് വന്ന് കഴിഞ്ഞാൽ ഉടനെ പറയും അവന്റെ അമ്മയെ അവൻ പണ്ട് ഇങ്ങനെയല്ലേ ചെയ്തെ അത്കൊണ്ടല്ലേ ഇങ്ങനെ വരുന്നേ എല്ലാർക്കും സമൂഹത്തിന്റെ മുന്നില് ഉയർന്നിരിക്കണം പക്ഷെ ഇങ്ങനെ നിന്ന് ചെയ്യുമ്പോ സമൂഹം എല്ലാം അവരുടെ കൂടെ നിൽക്കൂന്നു അവര്ടെ വി ചാരം
ഇവർക്കൊന്നും അവരെ കാണണംന്ന് യാതൊരുരാഗ്രഹവും ഇല്ല പിന്നെ അവരെ എവിടെ കിടന്നാലും ഇവർക്ക് എന്താ പിന്നെ കർമ്മംന്ന് പറയുന്നൊരു സാധനം ഉണ്ടല്ലോ എത്ര വർഷം കഴിഞ്ഞാല് ചെലപ്പം ഇപ്പൊ അവർക്ക് നല്ല സ്ഥിതി ആയൊണ്ട് അയിനുള്ളത് തിരിച്ചു കിട്ടത്തില്ല. പശേ എത്ര വർഷം കഴിഞ്ഞാലും അവർക്കും ഇതേ അവ ആവുമ്പം അവര് മൻസ്സിലാക്കും അന്ന് ചെയ്തെന്റെ തെറ്റിന്റെ വെല.
അതെ ഈ കർമ്മോ ഫലോന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടല്ലോ. അതേപോലെ ന്നെ ഈ പറക്ക മു റ്റാത്ത നടന്ന സമയത്ത് മൊത്തം അമ്മേടെ ചിറകിനടീ തന്നെ ഇരുന്നു. എങ്ങോട്ടും പോവാതെ. അവർക്ക് ഇപ്പം തോന്നുമ്പോ അവർ അമ്മേടെ ആവശ്യം ഇല്ലേനി. ഭാര്യടേം മക്കടെയും ജീവിതം കൊണ്ടു പോകുന്ന. അന്നേര പ്പൊ ബാധ്യതായിട്ടിക്കിന്ന അമ്മയാ അവരെ അങ്ങ് കളഞ്ഞു.
വയസ്സാ കാലത്ത് ഹ് പലർക്കും അവിടെ ഉള്ളത് ഞാൻ കാ കൺ ണ്ടതാണ്. അച്ഛനൊക്കെ കുഞ്ഞിലെ അഛന്മാരൊക്കെ കുഞ്ഞിലെ മരിച്ചുപോയ മരിച്ചു പോയവരാ. പല അമ്മമാര് അവര് ചെറുപ്പത്തിലെ അച്ഛ ഭർത്താക്കന്മാര് മരിച്ചുപൊയവരാ. അവർക്ക് വേണമെങ്കിഈ പുള്ളാരെ നോക്കാതെ വേറെരു വിവാഹം കഴിച്ചു സുഖമായിട്ട് ജീവിക്കായിര്ന്ന്. ഇങ്ങനെ പലരും വേറെ വിവാഹം പോലും കഴിക്യാതെ ഇവരെ മക്കളെകൊണ്ട് ജീവി ച്ചവരാ. അതൊണ്ട് അവര് പ്പോ ഒറ്റപ്പെട്ടു പോയി.
അല്ല. അവരെ സംബന്ധിച്ച് അവര് ഇപ്പം അത് മക്കളോട് പറയെങ്കി പറയാ അതവരുടെ കർമ്മ അവരുടെ ഒരു ധർമ്മുആയിരുന്ന് അത് ചെയ്യേണ്ടെന്നാ പറയുന്നത്. എന്റെ ധർമ്മം ഞാന് ഇത്രയും നാള് നോക്കി. ഇനി എനിക്ക് പറ്റത്തില്ല. ഇപ്പൊ ഓരോ മ മക്കളിപ്പോ അഞ്ചാറ് മക്കളുള്ളപ്പോ ഒരാള് നോക്കത്തില്ലന്നും പർഞ്ഞ് എല്ലാരും ത്സരിച്ചിരിക്കുന്നോണ്ടാ ഈ പ്രശ്നം വരുന്ന. ആരും നോക്കാതെ അവസാനം അനാഥാലയത്തി കൊണ്ട് കളയുന്ന ഇത് ശരിക്കുംന്ന് പർഞ്ഞാ ഇത്രയും മക്കളൊക്കെ ഉള്ളവര് ഒന്ന് ആരു ആന്നെങ്കി അനാധാലയത്തി എട്ക്കരുത്.
അനാഥാലയത്തില് സ്വീകരിച്ചില്ലെങ്കില് വല്ല വഴി അമ്പലങ്ങളിലോ വല്ല അമ്പലങ്ങളിലോ ബസ് സ്റ്റാൻഡിലോ റെയിൽവേ സ്റ്റേഷനിലോ കൊണ്ടുവന്ന് വിടും. അങ്ങനെയും ഉണ്ട് എത്രണ്ണം. എത്രണ്ണം ഈ അനാഥാലയത്തിലെത്താതിരിക്കുന്നുണ്ടെന്നറിയോ.
അതാ ഇതിനെ ഒന്നും ഇങ്ങനെള്ളെരു ഒന്ന് നിയമത്തിന്റെ ഇത് വന്നിട്ട് നോക്കണം എന്നുള്ളത് തന്നൊരു നിയമം തന്നെ കൊണ്ടുവരണം. മക്കളെ കാരണം അല്ലെങ്കി അവരുടെ യ്യിന്ന് മക്കളടേന്ന് എഴുതി വേടിച്ച സ്വത്തുക്കളെല്ലാം തിരിച്ചിവരെ കൊടുക്കണം. അങ്ങനെ ഉണ്ടെങ്കി നാട്ടുകാര് സ്നേഹോള്ള എത്രയോ പാവങ്ങൾ ആരും ഇല്ലാത്തവരൊക്കെ ഇങ്ങനെ സ്വത്തൊക്കെ ഉണ്ടെങ്കി അതൊക്കെ വിറ്റായാലും അവരുടെ അസുഗൊക്കെ മാറ്റൊല്ലോ ആശുപത്രിയിലൊക്കെ കൊണ്ടുപോയി
ഇപ്പം നോക്കിക്കൊ. ഈ അം ഈ അ അനാധാലയത്തിൽ കിടക്കുന്നവർക്ക് പ്പ എന്തെങ്കിലും ഒരാസ്തി ഉണ്ടെന്നറഞ്കഴിഞ്ഞാ പറന്നു വരും അതും കൂടി എഴുതി വാങ്ങിക്കാൻ അവർക്ക് സ്വത്ത് മാത്രം മതി അമ്മയും അച്ഛനെ ഒന്നും വേണ്ട.
അതാ ഇതാ പർഞ്ഞെ ഇവര് ചിലപ്പോ ചിലപ്പോ നമ്മള് എല്ലാരേം കുറ്റം പറയാൻ പറ്റത്തില്ല ഈ ഒ ചിലപ്പോ മര്യാതിക് എന്റെ ഒരു മോള് അല്ലെങ്കി എന്റെ ഒരു മോനേ ഉള്ളു അത് ഞാൻ അവനെല്ലാം അങ്ങ് നേരത്തെ എഴുതി കൊടുക്കാംന്ന് പർഞ്ഞാ എല്ലാത്തിനും നമ്മള് മരണശേഷം മാത്രമേ വെക്കാവൂ എങ്ങനെ എഴുതി കൊടുക്കുന്നതിന്റെലല്ലേ കൊണ്ടു കളയ മറ്റ മരണശേഷം വെച്ച് കഴിഞ്ഞാ വേണങ്കി ഇങ്ങനെ നോക്ക ക്കുന്നില്ലന്ന് കണ്ടുകഴ്ഞ്ഞാ ഞാൻ അവന് കൊടുക്കുന്നില്ല ഞാൻ അനാഥാലയത്തിന് കൊടുക്കുവാ അല്ലെങ്കി വേറെന്തെങ്കിലും കൊടുക്കാന്നർഞ്ഞ് എഴുതി വെക്കുന്നുള്ള പേടിയെങ്കിലും കൊണ്ട് ഇവര് നോക്കും.
ഇല്ല. നമുക്ക് പറയാൻ പറ്റത്തില്ല. ഇപ്പഴത്തെ കാലമാണ് വേണെങ്കി കൊന്നിട്ട് വരെ സ്വത്തുക്കള് കൈക്കലാക്കുന്ന ആൾക്കാരാ ഇപ്പോഴുള്ളത് ന്നിട്ട് വല്ല അസുഖം വന്നാ ആരന്വേഷി ക്കാനുണ്ട് ഇവരൊക്കല്ലേ അന്വേഷിക്കേണ്ടന്നത് ഇവര് തന്നെ പറയാ അസുഖം വന്ന് മരിച്ചതാ. ഈ സ്വത്തൊക്കെ പിന്നെ മോനേ ട്ടോല്ലോ അപ്പിന്നെ ബാദ്യത ഒഴിഞ്ഞ് സ്വത്തും കിട്ടും
ആഹ്ന്നാന്നേ ന്നിട്ടിപ്പൊ പുതിയ നിയമം അങ്ങനെയുണ്ട് മക്കളെ അമ്മമാര് നോക്കാത്ത മക്കള ഒക്കെ തിരിച്ച് എഴുതി കൊടുത്ത സ്വത്തുക്കളെല്ലാം തിരിച്ച് എഴുതി കൊടുക്കാൻ പുതിയ നിയമം വരുന്നെന്നും പറഞ്ഞു
അമ്മമാരൊന്നും മക്കളെ ദ്രോഹിക്കാനായിട്ട് പോവത്തില്ല. അവർക്ക് ഇപ്പ ഇന്ന് തന്നെ ഞങ്ങള് ചെന്നപ്പം നമ്മളെയൊക്കെ ഇത് കാണുമ്പോ പറയും ഓഹ് പറയല്ലേ മക്കളെ അവരൊക്കെ അവരെ നിവർത്തികേടുകൊണ്ടല്ലേ നിൽക്കുന്നത് ഞങ്ങക്ക് പ്രശ്നൊന്നുല്ല
വ്യവസ്ഥ അതാ ഞാൻ പർഞ്ഞെ ഇവർക്ക്ന്ന് വെച്ച് കഴ്ഞ്ഞാൽ ഇവര് ഇത്ര ഒന്നും പറ്റത്തില്ലില്ല നക്ക് നോക്കാനും കഴിയ ത്തില്ലെങ്കി നീ വല്ലപ്പോഴും പൈസ അങ്ങ് അക്കൗണ്ടി ഇട്ടൊട്ത്താത് ഒരു ഹോം നേഴ്സിനെ നിർത്തി കഴിഞ്ഞാ അവര് സന്തോഷത്തോടി കൂടി ഒരു വാടക വീട്ടിലായാലും കഴിയുമല്ലോ ഇതേപോലെ ദുഖോം ദുരിതവും അനുഭവിക്കണ്ടല്ലോ
അവ അമ്മമാർക്കും അച്ഛന്മാർക്കോന്നും പൈസയൊന്നും വേണ്ട അവർക്ക് ഈ വല്ലപ്പോഴും പോയി അടുത്തിരുന്ന് വിശേഷങ്ങൾ അന്വേഷിച്ച് ചോറ് കൊടുത്ത് അവരുടെ സന്തോഷം കാണുന്നത് തന്നെയാണ് അവർക്ക് ഏറ്റവും വലതല്ലതായത് അവർക്ക് ഈ വയസ്സാം കാലത്ത് എന്തിനാ സ്വത്തും പണോം
അല്ല ഞാനൊരു കാര്യം പറയട്ടെ ഇപ്പഴത്തെ സാഹചര്യത്തിന്ന് വെച്ചഴിഞ്ഞാ അവർക്ക്ന്ന് വെച്ച് കഴിഞ്ഞാ ഒന്നും വേണ്ട വാരി പോലും കൊടുക്കണ്ട ഒന്ന് സ്നേഹത്തോടൊന്ന് വിളമ്പി കൊടുത്താതിയല്ലോ
അതാ അതൊന്നും തോന്നത്തില്ല പക്ഷെ ഇതൊക്കെ തോന്നുന്ന ഒരു സമയം വരും അവരുടെ അവസ്ഥയിലിവരും വരുമ്പോ നമ്മള് അവരാലോയ് ക്യും ഞങ്ങള് ചെയ്തതിന്റൊണല്ലോ തിരിച്ച് കിട്ടുന്നതന്ന്
അല്ല ഇവരെ സംബന്ധിച്ചേ ഇവരെന്ന് പറയ്ണ് നമ്മള് എല്ലാരേയും പറയാൻ പറ്റത്തില്ല ചെല ഇതൊക്കെ എന്ത് നല്ല മരുമക്കളാ അമ്മമാരെ അമ്മായിമ്മമാരെ നോക്കുന്നേ ആഹ് അല്ലേ ഭാര്യയുടെ അമ്മയായാലും മരുമോനൊക്കെ പൊന്നെ പോലെ നോക്കുന്നത് അച്ഛന്മാര ആയാലും നമ്മളെല്ലാരും ഇങ്ങനെ പറയത് ചിലട്ത്തൊക്കെ അഞ്ചും പത്തും മക്കളുള്ളര് പൊന്നെ പോലെ അമ്മമാരെ നോക്കണേ ഓരോ ഇപ്പോഴത്തെ ജനറേഷനി പ ഉള്ളര് പറയും ഇവരെങ്ങനെയെങ്കിലും ഒന്ന് ചത്ത് കിട്ടിയാതി ചിലര് എന്റെ അമ്മ ചാവല്ലെ തളർന്നു കിടന്ന് ഇങ്ങനെ കിടന്നാലും ഒന്ന് ജീവനോടെ കണ്ടാ മതിയെന്നാ അവർ വിചാരിക്കുന്നേ
അങ്ങനെയുള്ളവരുടെ മക്കളും ഭാവിയിൽ അവരെ അങ്ങനെ നോക്കും അവരെ ആലോയ്ക്കാം ഞങ്ങടെ അച്ഛനും അമ്മയൊക്കെ എങ്ങനാ ജീവിച്ചെന്ന് ഞങ്ങൾക്ക് അറിയാലോ മറ്റവർക്ക് ഒരു കുടുംബമായിട്ടൊരു കമ്മ്യൂണിക്കേഷനോ ഒരു ബന്ധവും ഇല്ലാതാവും
ആന്ന് അത് കാണുമ്പോ നമുക്കേ അങ്ങനെ വൃദ്ധസാദനത്തിനോട്ട് പോവാനേ തോന്നില്ല കാരണം ഇങ്ങനെ കൊറേ അമ്മമാരായാലും ചിലട്ത്തൊക്കെ കുഞ്ഞ് പിള്ളാരെ വരെ ഓരോ എടുത്തിട്ടിട്ട് പോകുന്നേ പെറ്റിട്ടിട്ടേ കളഞ്ഞിട്ട് പോവുന്ന ആൾക്കാര
ഇങ്ങനെ സങ്കടപ്പെടാന്നല്ലാതെ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല
പിന്നെ നമ്മളെ കൊണ്ട് ആവുന്നത് വല്ലോ ഉണ്ടെങ്കിൽ അനാഥാലയത്ത് കൊടുത്ത് കഴിഞ്ഞാ അവർക്കും വല്ലോ കഞ്ഞിയായാലും എന്തേലും കുടിച്ച് കിടക്കാം
ആഹാ അങ്ങനെ ഓരോ ഡൊണേഷനൊക്കെ ഉണ്ട് ഞങ്ങളടെ കമ്പനിന്നും ഇതുവായിട്ട് നല്ല ആ ഒരു സ്ഥലമായിട്ട് നല്ല അറ്റാച്ച്മെന്റ് ഡൊണേഷന ഒക്കെ ഇഷ്ടം പോലെ കൊടുക്കും അതിന്റെ ഒരു റിപ്പോർട്ടിന് വേണ്ടിയാണ് കാണാൻ ചെല്ലാൻ പറഞ്ഞത് പക്ഷെ അത് ചെന്നപ്പോ നല്ല വിഷമമായി
ആന്നാന്ന് നമ്മളിങ്ങനെ കൊടുത്ത് കഴിഞ്ഞാൽ അവർക്കുണ്ട് എന്തായാലും നമ്മുടെ ഈ സമൂഹത്തി ഇങ്ങനെ വൃദ്ധസധനംന്ന് പറഞ്ഞൊരു സാധനമെങ്കിലും ഉണ്ടല്ലോ ഓരോരുത്തർക്ക് കേറി കിടക്കാനായിട്ട് അതും കൂടി ഇല്ലായിരുന്നെങ്കിലോ
അതാണ് വയ്യാത്തത് അല്ലങ്കിൽ വല്ല ബസ് സ്റ്റാൻഡിലോ ഉത്സവപ്പറമ്പിലോ ഒക്കെ ഉപേക്ഷിക്കപ്പെട്ടേനെ ഇവർ
എന്നാലും എത്രയോ ആൾക്കാർ ഇപ്പോഴും ഓരോട്ത്തൊക്കെ ഇങ്ങനെ തെരുവിലൊക്കെ കേറി കിടക്കുന്നത് കാണുമ്പോഴും നമുക്ക് സങ്കടാ ഓരോരുത്തര്
ഉം നല്ല സങ്കടയിരുന്നു ഞാന് എന്താ വീട്ടിൽ വന്നിട്ടും ഒരു വല്ലാത്തൊരവസ്ഥയായിരുന്നു
ആഹ് എന്നാൽ ചേച്ചി വന്നേ അല്ലേള്ളൂ എന്നാ റെസ്റ്റ് എടുക്ക്‌ ഞാൻ പിന്നെ വിളിക്കാം
ആ ശരി